ഹലോ
കേൾക്കാൻ പറ്റുന്നുണ്ടോ
ഓ കേക്കുന്നുണ്ട് എന്ത് വിശേഷം
നല്ല വിശേഷം മഴൊക്കെ ആയോണ്ട് പുതച്ചു മൂടി അങ്ങനെ കിടക്കുകയായിരു ഹലോ
ഓ ഓ ഒ അത് ശരി എന്താ പണികളൊക് ഒക്കെ കഴിഞ്ഞോ ക്കെ
പണികളൊന്നും കഴിഞ്ഞി ട്ടില്യ ഞാപ്പ എന്റെ സ്വന്തം വീട്ടിലാണു ള്ളത് അപ്പൊ പിന്നെ സ്വാഭാവികമായും എല്ലാ ആ എല്ലാ സ്ത്രീകളും അങ്ങനെയാണല്ലോ സ്വന്തം വീട്ടിലെ എത്തിയാല് പറയ്ണ് കമഡിയും പണിയെടുക്കാമടിയും ഒക്കെ ആണല്ലോ. അപ്പ അങ്ങനെ വെറുതെ കുട്ടീന വെച്ച് അങ്ങനെ കിടക്കുകയായിരുന്നു. വീട്ടിലെ പടികളൊന്നും തീർന്നിട്ടില്ല ഇനി കൊറച്ചു കഴിഞ്ഞാൽ തുടങ്ങും ഉമ്മ ഒരു പണി ഇടുകണ്ട അവിടെ കെടന്നോ പറഞ്ഞേ. ട്ടീ അങ്ങനെ ഹ് ചൂടാകൻ തുടങ്ങൂ
ഉ ആ ചൂടാവലു നിനക്കിഷ്ടാതോന്നുന്നു. കേൾക്കാൻ താല്
അതെ അതെ അത് ഭയങ്കര ഇഷ്ട്ടാണ് കേൾക്കാന്. അത് കേട്ടില്ലെങ്കിൽ.
ഒരു സമാധാനം ഉണ്ടാവലന്നൊക്കെ. ഹ് ഹം എന്തായി നമ്മളിന്ന് ഈവനിങ് പുറത്തോട്ട് പോണം പറഞ്ഞത് പോവണ്ടേ
നടക്കുവോന്നറിയില്ല ന്ന് ആ ഏ അതിനു മുന്നേ ഇന്റെ ഹസ്സ്ബൻ്റ ഇന്നെ കൂട്ടാൻ വരുവോന്നും അറിയത്തില്ല.
അഎന്താ നേരത്തെ വരൂന്ന് പറഞ്ഞോ.
നേരത്തെ വരന്ന് പറഞ്ഞിട്ടില്ല എന്റെ ഹസ്ബൻ്റ് മറ്റേ കക്കാടം പോയല്ലോ റിസോർട്ട് എടുത്ത് നിക്കാൻ പോയതാ അപ്പ അവ്ട്ന്ന് കൊർച്ച് കഴിഞ്ഞാൽ എറങ്ങുമ്പം എറങ്ങും.
പക്ഷെ ആളോട് പറഞ്ഞേക്ക് ഉച്ചേക്ക് ഇങ്ങെട്ട് വെര്ണ്ടാന്ന് പറി
അങ്ങനെ പറയാലെ
ച്ചാലെ അല്ല അങ്ങനെ അല്ലട്ടോ ഞാൻ അതോണ്ട് പറയല്ല നമ്മ്ക്ക് ഏതയാലും നമ്മെൾ ഈവെനിംഗ് വിചാരിച്ചെത് അല്ലെ? നൈറ്റ് വന്നാലും മതിയല്ലോ ആൾക്ക് നിനെക്ക് രാത്രി പോയാലും പോരെ? ഞാനും ഈ പർണ പോലെ രാത്രിയെ പോവുന്നൊള്ളു ഇജ്ജ് ഇന്നൊരു ദിവസം അല്ലെ ഇനിയിപ്പോ ഇഞ്ഞ് ഇങ്ങെനെ കിട്ടലൊക്കെ കണക്കായിരിക്കും അയെന്നെ സ്കൂളും മദ്രാസും ഇണ്ടാവുമ്പെയ് നിനെക്ക് എപ്പോഴും വെരാ പർണിട്ട് കാര്യം ഇല്ല നമുക്ക് അങ്ങനെ പോസിബിൾ ആവുലല്ലോ
പക്ഷെ ഇനി നിക്കും കയ്യാർ ഇണ്ടാവില്ല കാരണം ഇനിയിം ഞാന് ഉം ആ ക്ലാ സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്താൽ ചെലപ്പോ കഴിയത്തില്ല.
ആഹ് ആഹ് അയ് ശരിയാണ് അപ്പ അമ്മെക്ക് എന്ന് കിട്ടിയാലും പോവാന്ന് വിചാര്ച്ച്ട്ട് ആണല്ലോ അതുപോലെ നമ്മെൾ എപ്പഴാ അങ്ങെട്ട് പോവ്ന്നെത് തോട്ടിലോട്ട് പോവുന്നെത്? കൊറച്ച് കൊറച്ച് കഴിഞ്ഞിട്ട് പോവാ പോവുന്ന് ഇണ്ടെയ് പിന്നെന്താ പോവാതെ പോവാം നമുക്ക്
ഉം പേടിയാണ് ശരീരത്തിലൊക്കെ ഒരുപാട് സ്വർണാഭരണങ്ങളൊക്കെ ഇണ്ട് ഇപ്പം
അത് കൊറച്ച് എനിക്ക് ഊരി തന്നേക്ക് ഇയ്യ് ആ കാര്യത്തിൽ പേടിക്കെണ്ട ഇൻക്ക് ആണെങ്കി നല്ല ആവശ്യം ഇള്ള ടൈമ് മു ആണ് ഇൻക്ക് ഊരി തന്നാളാ അയ് ശരി അത് അല്ല അത് നമുക്കായി ച്ചെച്ച് പോയാ പോരെ സ്വർണ്ണം പോണെത് പോട്ടെ എന്റെതിപ്പം പോയിലെ എന്റെ മോൾത് എന്താപ്പം കാട്ട്ണെ തിര്ച്ച് കിട്ട് ഇല്ലെങ്കി ഏതാ എന്റെ വെല്ല്യ മോളെ മാല പോയെത് ഓർമ്മ ഇല്ലെ അൻക്ക് കൊർച്ച് വർഷങ്ങെൾക്ക് മുമ്പ് ആ തോട്ടിലാണല്ലോ പോയെത് അത് ഒര് പവെന് അത് ഇണ്ടായിര്ന്നെ ഇപ്പം വീടിന്റെ വയറിങ് പണി കഴിക്കായിരുന്നു
ആഹ് അതെ ഒരു പവന് ഇപ്പോ ഒരു ലക്ഷത്തിലേറെ വെലയുണ്ട് അറിയോ
ഇന്ന്ണ്ട്ല്ലേ
ആഹ് എന്നാലും ഒരു ലക്ഷത്തി അഞ്ച് ആഹ് ഒരു റേഞ്ചിലെത്തി ത്തട്ടുണ്ട് ഉം ഇപ്പല്ലേ ഇപ്പ നമ്മള് ഗൾഫിൽ നിന്നൊ- ക്ക സ്വർണം കൊണ്ടുവരാണ്ന്ന്ണ്ടെങ്കിലെ ഒരു പവന്മന്ന് തന്നെ നമുക്ക് പതിനഞ്ച് അഞ്ച് രൂപ പത്ത് രൂപ വരെയൊക്കെ ലാഭം കിട്ടും ഇപ്പ എന്റെ ഹസ്ബന്ഡ് വന്നപ്പോ ഒരു ട്വന്റി ഫോർ ക്യാരറ്റിന്റെ ഒരു പവന്റെ ഒരു ചെറിയൊരു മാല കൊണ്ടുവന്നിരുന്നു അപ്പൊത് നാട്ടില് കൊണ്ടുവന്ന് കൊടുത്തപ്പോ എന്റെ ഹസ്ബൻഡിന് പതിനയ്യായിരം രൂപ ലാഭം ലഭിച്ചു
അതെ അതും കാര്യാണ്ല്ലേ
ഇപ്പം ഇന്ന് നാട്ടിലേക്കൊക്കെ കൊറേ ആളുകളൊക്കെ ഇങ്ങനെ വരുമ്പോ അങ്ങനെ ഒരാൾക്ക്പ്പ ഇരുപത് ഗ്രാമ് കൊണ്ട്രാൻ പറ്റൊള്ളൂ അങ്ങൻത്തെ കണ്ടീഷനൊക്കെ ഇണ്ട്
എട്ട് എട്ടും ഒരു ഗ്രാ ഒരു പവന് എട്ടല്ലേ ആ രണ്ടര പവന്ല്ലേ ആഹ് എന്നാലും
ആ പത്തിരുപത്തഞ്ച് രൂപ നമുക്ക് ടിക്കറ്റ്ന്ള്ള പൈസ നമുക്ക് അതിമന്ന്ണ്ട്- കൊണ്ടുവന്നാല് പിന്നെ എന്തൊക്കെയാ ഏർ ഉച്ചക്കുള്ള ഭക്ഷണൊക്കെ ആയോ
ഒക്കാണ് ഞാനും വീട്ടിലല്ലേ
ഓ അതെയോ എന്താ മക്കളൊക്കെ എന്ത് ചെയ്യുന്നു ഹലോ ഹലോ കേൾക്കുന്നല്ലേ ഹലോ ഹലോ ഹലോ
ക്കാണ്. പിന്ന ഇപ്പോ ഉച്ചഭക്ഷണം ഫുഡ് കയിക്കാനിണ്ട്. ആ
ഹലോ ആ എന്താ ഇടക്ക് ബ്രേക്ക് ആവുന്നുണ്ട് റേഞ്ച് ഇഷ്യൂ ഉണ്ടോ?
ഹലോ ഹലോ
കേൾക്കുന്നുണ്ട്. ആ ഇപ്പൊ കേൾക്കുന്നുണ്ട്. ആ മഴയായത് കൊണ്ടാകുവേ. ആ ഓക്കെ മ ആ ഇപ്പൊ കേൾക്കുന്നുണ്ട്. അതിന്റെ ഇടക്കൊന്ന് കേൾക്കാതെ ആയിട്ടുണ്ടായിരുന്നു. മഴയായതുകൊണ്ട്
ആ അതെ അതെ അതെ. മക്കളിതാ വലിയ ആള് ഇപ്പോ ക്രോഷ്യ ചെയ്തൊണ്ട് നിക്കാ അവൾക്ക് പിന്നെ ഒരു നൂലും സൂചിയും കിട്ടി യാ അങ്ങനെ ചെയ്തോണ്ട് നിക്കും ഇപ്പൊ കൊഴപ്പമില്ലാതൊക്കെ ആയിട്ടുണ്ട്. രസായിട്ടുണ്ട്. ഇന്ന് ചെയ്തത് അത്യാവശ്യം ആയിട്ടുണ്ട്. ആ ആ അവൾക്ക് ഇഷ്ടുണ്ട് എന്താന്ന് അങ്ങനെ എനിക്കൊന്നറിയില്ല. അതിൻ്റെ ബെയ്സ് സ്റ്റാർട്ട് ചെയ്ത് ട്ടേയുള്ളൂ. മറ്റവള് ഇവിടെ കളിക്കയാണ്.
ഓ ഇപ്പ ഈ ക്രോശ്യ വർക്കുകൾക്കൊക്കെ നല്ല റേറ്റാ. ഈ പാവക്കുട്ടി
ആ പക്ഷെ നല്ല പണിയുണ്ടല്ലോ ഉണ്ടാക്കാന് നല്ല റസ്പി എടുത്തല്ലേ
നമ്മ ഇപ്പോ ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ ആ ക്രോഷ്യ പാവക്കൂട്ടിയൊക്കെ പിടിച്ചാല് നല്ല ഭംഗിയണല്ലോ.
ആ അതെ അതെ. ആ നമുക്ക് ഇന്ന് പുറത്ത് പോകുമ്പോ പോസൊക്കെ എടുക്കണോട്ടോ അതാ ഞാൻ നല്ല ഡ്രസ്സും കൊണ്ടുവന്നിട്ടില്ല അതാ വലിയൊരു
ഓ എനിക്ക് എന്റെ കസിന് രണ്ട് ഡ്രസ്സ് കൊണ്ടുവന്നിരുന്നു. അപ്പൊ അതിലേതെങ്കിലും ഒന്ന് ഇട്ടാ മതിയല്ലോ ആ അതെ.
കസിൻ തരുവായിരിക്കൂലേ ഇടാന്.
ഓ തന്നിട്ടുണ്ട്. ആ തന്നിട്ടുണ്ട്.
അങ്ങനെയല്ലാ ഞാൻ പറഞ്ഞത് ഇന്നൊക്കെ ഇടാൻ കസിനയക്കോ അറിയില്ലല്ലോ കാരണം അവര് അവരെന്താണോ ഇടണേ അതിനനുസരിച്ചുള്ളത് ഇടാൻ ചിലപ്പോ പ കസിൻസാവുമ്പേ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ.
ഓ അതെ അതെ. ആ എനിക്കിന്ന് പൊറത്ത് പോകുമ്പേ എനിക്ക് എന്റെ ഫോട്ടോ എടുത്തോളണം എന്നൊന്നും ഇല്ല.
ഉം പക്ഷെ അങ്ങനെയല്ല. നമ്മളെ എല്ലാവാരും കൂടെ പോകുമ്പോ ഒരു രസമായിട്ടൊരു ഫോട്ടോ എടുക്കല
ഓ അതെ അതെ. പിന്നെ നമ്മളെല്ലാരും കൂടിപോകുമ്പോ ഒരു നല്ല ഫോൺ ആരൊ കയ്യിലും ഇല്ല അതാണ് മെയിൻ പ്രശ്നം.
ആ പക്ഷെ എന്റെ കസിന്റെ കയ്യില് ഇണ്ടടാ. എൻ്റെ കസി ന്റെ കയ്യിലൊരു ഫോണുണ്ട് അത് മതിയല്ലോ.
ഓഹ് അത് പിന്നെ ആൻഡ്രോയിഡ് ഫോണല്ലേ
അതിനെന്താ വിഷയം അത് അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഇണ്ടല്ലോ സാംസങ് അല്ലേ അപ്പൊ അഅ് മതിയല്ലോ അത് ഏതാ സാംസങ് എസ് ട്വന്റി ത്രീ ആണോ
ഇപ്പല്ലേ സാംസങ്ങിന്റെ ഫോണിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങള്ണ്ട് നിങ്ങൾ പറ ഞ്ഞില്ലേ നിങ്ങളൊരു കസിനെന്ന് അവരുടെ ഫോണില് ഇപ്പ ഗ്രീൻ ലൈൻ വന്നിട്ടിണ്ട് അപ്പ ഗ്രീൻ- ഗ്രീൻലൈന് ആഹ് ഇൻക്രി ലൈനും പിങ്ക് ലൈനൊക്കയിട്ട് വന്നിട്ടുണ്ട്. അപ്പം അത് ശരിക്കും അത് അവരുടെ ഒരപ്ഡേഷൻ പ്രശ് നം കാരണം വന്നതാണ് അവര്
ആഹ് ആഹ് പക്ഷെ ല്ലെ നമ്മള ത്രയും പൈസ കൊട്ത്ത് വാങ്ങുന്ന ഫോണൊക്കെ ല്ലേ എങ്ങനാവുമ്പം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ ഫോൺ നമ്മടെ കയ്യില് കൊറേ ഇണ്ടായിട്ടൊന്ന്വല്ലല്ലോ നമ്മളിപ്പോ ഒര് ഫോണെടുക്കാന്ന് പറിണത് വാങ്ങുമ്പം നല്ലതാവട്ടെന്നുള്ള രീതിയിലാ വാങ്ങാ അയ്ന് പ്പെന്ത് കാര്യങ്ങളാലും നമ്മടെ കയ്യിൽ അട്ടി വെച്ചിട്ടൊന്നും നമുക്ക്പ്പയ്ന് വീടായാലും ഫോണായാലും അങ്ങൻത്തെന്നും കയൂല്ല നമ്മടെ ഇഷ്ടങ്ങൾ ക്കൻസര്ച്ച് നമ്മളൊന്ന് വാങ്ങി നോക്ക അല്ലെങ്കി ഇണ്ടാക്കി നോക്ക അങ്ങനെ ചെയ്യുന്നതാണല്ലോ അപ്പത് കേടു വരുമ്പഴേ ഭയങ്കര
സങ്കടാണ് ഇത്പ്പോ ഈ ഇവരടേതായാലും മാരണ്ട്യതാണ് അപ്പോ ഇന്റെ ഫോണെന്നു പറഞ്ഞാല് ഈ യോ യു എയിൽ നിന്നും കൊണ്ട് വന്നതാ അപ്പോ അത് അവര് പറയുന്നത് ആഹ് വന്നു ആ ലൈന് വന്നു അപ്പൊ യു എയിൽ നിന്ന് കൊണ്ടുവന്ന താണന്ന് പർഞ്ഞി ട്ടും അവര് ഫ്രീ യായിട്ട് മാറ്റി തര്ന്നില്ല അപ്പ തീ പന്ത്രണ്ടായിരം മുതല് ഇരുപതിനായിരത്തിന്റെ എടയിലുള്ള ഒരു റേ റ്റാവും ഡിസ്പ്ലേ മാറ്റാനെന്നാണ് അവര് പറയുന്നത് ആ അതെ വാങ്ങ പക്ഷേ ഈ ഫോണിന് നല്ല റൈറ്റ്ണ്ട്. ആഹ് ആഹ് അപ്പൊ ഞമ്മക്കങ്ങട്ട് അതാണ്ട് കൊട്ത്ത് വേറെ വാങ്ങാനും തോന്നൂല.
ഉം
അപ്പത് അവരുടെ കമ്പനി ഞാനെ വിളിച്ചിട്ട് നന്നായിട്ട് ചൂടായി പറഞ്ഞു ഇനി ഒരി കിതെ സാംസങ് എടുക്കൂല നിങ്ങളുടെ സർവീസ് മോശാണ് അതാണ് ഇതാണന്നൊക്കെ- അപ്പൊ പറഞ്ഞെ അവരെ വിളിച്ച് നന്നായിട്ട് ചീത്ത പറഞ്ഞു അവരെ മാറ്റിത്തരണ്ടേ
അല്ല അവർക്കിപ്പതെത്രോ അവരെ ക്കെ അവർക്ക് കിട്ടേണ്ടത് കിട്ടിയല്ലോ അവർക്ക് ക്യാഷ് കിട്ടിയല്ലോ ആഹ്‌
എന്താപ്പചെയ്യ്യ ഉം ഇപ്പൊ എന്റെ ഫോണിലെ ആ നാലെ ലൈൻ ഓൾറെഡി വന്നു അപ്പൊ ഞാൻ കരുതിയതിനി ഇപ്പോ ഡിസ്പ്ലേ പോകുള്ളതെ ഇങ്ങനെയ ഡി ബാക്കിക്യാമെറ ക്വാളി അതിലൊന്നും ഒരു മാറ്റൊന്നും വന്നിട്ടില്ല പക്ഷെ നമ്മെ ഫോണിലി ങ്ങനെ ലൈൻസ് അത് കാണുമ്പോ നമുക്കൊടെങ്ങേറുണ്ടാവും അത്രേ ഉള്ളൂ ഉം അപ്പൊ നീ കിട്ടണടത്തോളം ഇങ്ങനെ ഉപയോഗിച്ചിട്ട് അപ്പൊ കൂ കൊറേ ലൈൻസ് ന്ന് ഡിസ്പ്ലേ പോകുമ്പോ അങ്ങനെ ഡിസ്പ്ലേ മാറ്റാന്ന് വിചാരിച്ചു
ആഹ്‌ ആഹ്‌ ആഹ്‌ അ ഞാനിപ്പോ ഇന്റേതെ സാധാ പോണാണേ എന്നിട്ട് ഡിസ്പ്ലേ ഇന്നലെ നോക്കുമ്പണ്ട് വീണ്ടും അയിൻമേലൊരു പൊട്ട് സങ്കടൊക്കെ ഉണ്ട് പിന്നെന്താപ്പാ ചെയ് പൊട്ടില അപ്പ നമ്മൾ എന്ത് പറഞ്ഞിട്ടന്നറിയാം അറി വീണതായിരിക്കും മക്കളോട് ചോദി ച്ചിട്ടേ ഏയ്‌ ഇല്ല ക്കു പറയുന്നു വീയാതങ്ങനെ പൊട്ടൂലല്ലോ പിന്നെ സ്ക്രീൻ കാർഡിൻമേലാണേട്ടോ പണ്ടെ
ആ ആ ഡിസ്പ്ലേയുടെ മുകളിൽ എപ്പോഴും സ്ക്രീൻ കാർഡ് ഇട്ട് ക്കുന്നതാണ് നല്ലത്
ആ ആ ഇപ്പ ഞാൻ ഇട്ടിട്ടുണ്ടത് ക്ഷാ അതു ഞാന് ഞാൻ വിചാച്ചു അതിലെ സ്ക്രീൻ കാർഡ് ഇട്ടിട്ടുണ്ടേന്നെ പിന്നെ ഞാനങ്ങനെ ശ്രെ ശ്രദ്ധിച്ചതല്ല പക്ഷെ ഇപ്പോ പെട്ടെന്ന് തന്നെ മേടിച്ചിട്ടുണ്ട് കാരണം നല്ല ഇപ്പോ ഇടി കുടുങ്ങയിട്ടുണ്ട് നമ്മളിപ്പോ അത് ഇപ്പോ കുറച്ചായിട്ട കുറച്ച് മീൻസ് ഒഴ്ച ആയിട്ടുള്ള ഇത് മാറ്റിയിട്ട് ആ ഇന്നേക്ക കറക്റ്റ് ഇന്നേക്ക ഒരാഴ്ച ആയിട്ടുള്ളൂ ഓ ഓ
അപ്പൊ പിന്നെ നമ്മള് കരുത ആ ആഹ ഓക്കെ എന്നാ ശരി